ഹലോ ആഹ്എവിടേയിരുന്നു ഒരു വിവരൊല്ല കൊറെ കാലായിട്ട്
എവ്ടെ
എവിടെട്ട്ഒരു വിവരു ഇല്ല അസുഖങ്ങളൊക്കെ മാറിയാ ഭർത്താവിന്റെ ഭർത്ത് ഭർത്താവിന്റെ അസുഖങ്ങളൊക്കെ മാറ്യോ
ആഹ് ഇപ്പൊ പേതണ്ട് കൊറചൊക്കെ പേതണ്ട് പ്പാള് പണിക്കൊക്കെ പോകും കൊട്ങ്ങില്ല
ആഹ് പെരപണി ഒക്കെ എഉടെത്തി
പേര പ്പണി ഒന്നും ആയിട്ടില്ല വാർ കൂട്ട പാടങ്ങനെ കെട്ത്ത്ണ്ട് പണിക്കാര ഒരീസം വന്ന നാലിസം വരൂല
ഒറങ്ങേര്ന്നെ
നല്ലൊ ഒന്ന് ഒറങ്ങി ഇന്ന് സ്കൂളില്ലല്ലോ അപ്പൊ ചെറ്ത് ചെറ്ത് അവിടെ കെടന്നു ഒറ്ങ്ങ്യപ്പോ ഓനോട് ഞാൻ പറഞ്ഞി ഒറങ്ങിക്കൂട് ഇഞ്ഞു ഇന്നച്ചും തെടക്കണംന്ന് പറഞ് ന്നാ ആയിക്കോട്ടെ ഞാനും വരാ വരാന്ന പറഞ്ഞപ്പോ അങ്ങനെണ്ട് ഒറ്ങ്ങിയതാണ്
അയ് ശരി
രണ്ടാളും കൂടെ ഔടെ കെട്ന്നു ഒറങ്ങിയതാണ്
വീട്ട് പോയിരുന്നാ
വീട്ട്ക്ക് കൊറ് ചീസം ഒരാഴ്ച്ച മുന്നെ പോയിന്ന്
മുഹറം പത്തിന്‌ മുഹറപ്പത്തിന് ഉമ്മാന്റെട്ത്ത് ക്കൊന്നും വന്ന്ട്ടില്ല
ഏഹ് എ അന്ന് പോയിറ്റില്ല ഇപ്പ അഞ്ചത്ത്യളൊന്നും ഇല്ലാന്നറ്ഞ്ഞപ്പ ഞാൻ പിന്നെ പോയില്ല
അ എന്താ ലീവ് ഉണ്ടായിരുന്നില്ലേ
അപ്പൊ ക്വ നോമ്പായക്കാരണെ മക്കൾക്ക് മക്കൾക്കൊക്കെ നോമ്പുണ്ടായക്കാരണെ
അഹ് ശെരി കുട്ട്യെളിക്കെ നോുമ്പോറ്റ് ണ്ല്ലേ
എല്ലാരും നോറ്റ്ക്ക്ണ് അപ്പൊ പിന്നെ ഏഹ് ഇല്ല്യല്ല ഇല്ല്യല്ല
ആഹ്
അമ്മായിമ് അമ്മോസനൊക്കെ പോ ഉം എളച്ചി എളച്ചി മാത്ര
അല്ല ഔടെ അടുത്ത്ക്കന്നെ കല്യാണം കഴിച്ക്ക്ണ്
എല്ലല്ല ഊരല്ലേ
ആഹ് പിന്നെ ഭർത്താവ്ടുള്ള ആളാന്നല്ലെ
ഏഹ് ഇബടെത്തന്നെണ് പോയി പണിക്കോഴിക്ക്ണു ഇന്ന് എന്നും വേര്ന്നതാ ഉച്ചക്ക്ക് ഇന്ന് വന്നിട്ടൂല്ല
ആഹ്അന്റെ ഭക്ഷണം കൊണ്ടായ
അല്ല ല്ല അഹ് കട അവിടെ കടയത്ത ഒരു ചെക്കൻറ പെരേൽ വിരുന്നെറ്റേണലാ അപ്പൊ ചോറ് കൊടുന്നൊടുക്കാന്ന്ണപ്പോൾ അവിടെത്തന്നെ നിന്നതാണ് പിന്നെ ഇന്ന നല്ല മഴല്ലേന്നാ അത കൂടെ പോവാനൊന്നും പറ്റും ഇപ്പ
ആ മഴ പെയ്യാ വെയിലടക്കാന്നല്ലേ
ആ അങ്ങനെയ്നി നല്ല മഴ ഇത് പ ഞാൻ ഇല്ല എന്നാല് റഞ്ഞ് നല്ല മഴാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ ഇല്ല ക്ക് ഒരാള് ചോറ് കൊടന്ന് തരാന്ന് പറഞ്ഞരിക്കാണ്
അത് ശരി പൊറത്തുന്ന് തിന്ന്ണ ആളാ
അങ്ങനെ പുറത്തുനിന്ന്ലില്ല ഇവിടെ എന്നും ഉച്ചക്കും ഇ ങ്ങോട്ട് വര ലെന്യാണ് ചോറെയ്ക്കാന്
മക്കള് കൊളത്ത്ക്ക് ചാടാൻ പോവോ
ഏ അള്ളാ പോവോന്നൊ തക്കം കിട്ടിയപ്പോവും ഇന്നലെ ഇന്നലെൊക്കെ രണ്ടും മൂന്നും കുളം ചാടി വന്നിട്ട് ചീത്തറിഞ്ഞ കാരണം ഇന്ന് പോയിട്ടുല്ല
ഇപ്പ എല്ലോടത്തും പനിയും കര്യങ്ങള് ഇണ്ടിട്ടാ
ഉം പനി ലോട്ത്തുണ്ട് പനി ഇവിടം ഉണ്ടായിന്ന് ഇവിടം എല്ലാർക്കും ഉണ്ടായിന്ന് മേലും കയും വേദനയും പനിയും അടുത്ത പെരയിലൊക്കെ ഉണ്ടായിട്ടേ എന്ക് വന്നിട്ടില്ല ഇൻക്കും മാപ ക്കൊന്നും വന്നിട്ടില്ല ബാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടായി മേലും കൈയും വേദനേ പനിയും തലവേദന അതുതൊക്കെ ഇപ്പൊ മാറി വന്നിട്ടുണ്ട് ജലദോഷം ഉ മിംസിലല്ല എച്ച് മെസി ല്
എച് എംസില കോട്ടക്കൽ എവിടെയാണ് നമ്മളെ പ്രസവ ഇതിന് മാത്രമുള്ള ഹോസ്
അയിന്റെ അടുത്ത് ഇണ്ടാല അവിടെ എന്തോ ഒരു പേര്റിഞ്ഞ അപ്പ ആരോ പറഞ്ഞല്ലപ്പ അത് ഞാൻവിടെ കാണി
മരിയോളേച്ച അവിടെ കണ്ട് ക എല്ലാരും കൂടി അവിടെ കൂടാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇജും വരുന്നുണ്ട് ക്കെ
ആഹ് പോണം എന്റെ ഒരു കൂട്ടുകാ ത്തിന്റെ നമ്മളൊരു ഥാ ഒരുതാ
ആഹ് മ്മളത്തെകൂട്ടുകാരത്തിട്ടഎല്ലാർക്കും കൂടി കൂടാന്ന് പറഞ്ഞി എല്ലാരും എല്ലാരും വരാന്ന് പറഞ്ഞ്
ആഹ് മരി മരിയോളെ പ്രസവം അവിടെന്ന് പ്രസവം മാത്രേ ഉള്ളൂ അവിടെ.
ആ പ്രസാവം മാത്രായി ഞാൻ പറഞ്ഞേ രണ്ടത്താണക്കാണ് ട്രസ്റ്റ് ഉള്ളത്. ഇത് ഞാൻ അൽമാസില അല്ലെങ്കിൽ അൽമാസില അല്ലെങ്കിൽ പിന്നെ പിന്നെ ഞാൻ വിചാരിച്ച് മിംസില് മിംസിലിണ്ട് പ്രസവത്തിനായിട്ട്. അപ്പോ പോയാത്തിന്നാവു ന്താണ്. നഹാസില നഹാസൽ എന്താണ് കുട്ടികളെ ഒരു ഹോസ്പിറ്റല ഒതും ണ്ടല്ലോ.
പേര് കറില്ല എന്തോ ഒരു പേര് ഹ് എന്താണ് ഹോസ് പിറ്റല് ഇണ്ട് ഞാൻ കണ്ടിക്ക്ണ് ഇച്ച് കാണിച്ചെന്ന്ക്ക്ണ് ന്റെ മാപ്പിള
അത് കൊറച്ചങ്ങട്ട് പോവാലെ
ആഹ് ആഹ് ഏത് റോട്ടിനാന്നു ൻക്ക ഇക്ക അവിടുത്തെറോഡൊന്നും ശരിക്ക അറിയില ഞങ്ങള് ചെലപ്പോ ക്കെ ഉള് വയിക്കക്കൂടെ ഇമ്പടന്നാണ്ട് എച്ച മസ്ക്ക് ആണ്ട് കേറും ചെൽപ്പം കുർഗത്താണിക്കകൂടെ അങ്ങനെ പോക്കുണ്ട് കോട്ടകക്ക്. ടക്ക് കോട്ടകക്ക് ഇതിക്കൂടുത്തന്നെ ബട്ന്ന് പുത്തൻന്താണിക്കന്ന് അങ്ങനണ്ട് പോയിട്ട് പിന്നെ കാണാം ഒര് ഇപ്പൊ റൂട്ടിനട് കേറർണു.
ഹൈവേ വന്നിട്ടില്ലേ പുത്ത നാനിക്കൊക്കെ ഭയങ്കര റോഡ് അങ്ങട്ട് ഇങ്ങടെക്കെ റിസ്ക്ക് ആ ടോ.
ഉം ഇക്ക ആ റോഡ് വന്നെനേശം ഒരു റോഡ് ക്ക് പരിചയല്ല.
ആ, ആ കണക്കാട് റെസ്റ്റ്റ്റേഴ്സ് ഇല്ലോ കണക്കാട് സ്റ്റേഴ്സിന്റെ അവിടെ വന്ന്പ്പ കഴറുന്നത്.
ആഹ, ഇക്ക് ശരിക്ക അറിയന്നല്ല. ഞങ്ങൾ ആദ്യക്കെ ചുങ്കത്തക്ക് പോയിന്നത് ചുങ്കത്ത് ഇറങ്ങിയാ പ്പംഒരു കുഴപ്പ ഇപ്പൊ ഒരു പാലത്തിന അടി കൂടെ ഒക്കെ നാത്തു നാത്തൂനോട്ക്ക് പോക്ക്.
ആ ചുഖത്തിന്റെ അട എന്തോ ഒരു ബുദ്ധിമുട്ടച്ചിട്ട. ചുഖത്തിന്റെഅവിടെൊക്കെഒരു പാട്, കടകൾ മാറിയിട്ട് നോക്കാം ഇന്നലെ ഞങ്ങൾ ടോയ്സിന്റെ
അവിടത്തെന്നെ റോഡ് തന്നെ മാറിട്ട് അറിണു കൂടില്ല.
ആ ടോയ്സിന്റെ കടടുക്കാൻ മാണ്ടിട്ട്, ഞങ്ങൾ പോയിട്ട് അത് അവിടെൊക്കെ പെളിച്ച് കള നീട്ട്ണ്. കുട്ടികൾക്ക്ബർത്ത്ഡേക്ക് സാധനം വാങ്ങാൻ പോയിട്ട് എന്റെ ഫ്രണ്ട് പോയിട്ട് പറന്നുണ്ട് അവിടൊക്കെ പോയ്. അതാടി, കടപ്പാട ഹോട്ടൽ വന്ന്ക്ക്ണ്.
ജോയി മാളെ ആല്ലേ. ആഹ? അത്ണ്ട് ഔട്ക്കും മാറിക്ക്ണ് കടണ്ട് സംഭവം കടണ്ട് ഔ
കുറച് കുട്ടികളെ ജീപ്പ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട്. ഇങ്ങട്ട് മാറീണ് എന്നിട്ട് ഇങ്ങട്ട്ന്നെ വന്നൊക്കെ പറഞ്ഞഞ് ചുങ്കത്താ റോട്ടില ആരുന്നു അത്. പപ്പങ്ങണ്ട് പപ്പങ്ങഴക്കണ അത്ര കൊറ അങ്ങണ്ട്.
ഉം. എവിടെ കടന അറിയില്ല അവിടെ മാറിരിക്കന്ന് ഞാൻ കേ ്ഇന്റെ നാത്തുവിനെ മോളൊക്കെ പറഞ്ഞേട്ട്ക്ണ്. നമ്മക്ക് പിന്നെ പുത്തത്താണിഒന്നും ഒരു പുടുത്തല്ല അവിടെ.
ഉച്ചാല് വായോ നമ്മുക്ക് എല്ലാവർക്ക കൂടി അന്ന് കാണാം.
ആ
ഞങ്ങള്. പറഞ്ഞിക്കണ്ഏായാലും മൂന്ന്സം. മറ്റാള് പെന്തൽമണെന്ന്, വരാർന്നു. കൊണ്ടോട്ടീന്ന് ഒരാൾ കൊണ്ടോട്ടീന്ന് വരാറുണ്ട് ഒരാൾ പെരീന്തമൽമണ്ണിൽ നിന്ന് വരാ ണ്ട് ആഹ് ഞാൻ പറഞ്ഞു മറ്റുള്ളളോട് സ്വാഗതമായി. പറ കേറാണ്ട് നമുക്ക് എല്ലാവർുംൂടി അനാണ് കാണാം ഏതായാലും കാണലാണ് കഴിഞ്ഞില്ല ഏതായാലും എന്തെങ്കിലും കൂട്ട എല്ലാരും ഓരോ കൂട്ട് ഡ്രസ്സ് ആയിട്ട്പോയ പ്രസ കാണു ആയി,
കാണലും ആയി ഒക്കെ ആയി പ്രസിക്കാൻ ഏകദേശം ഏകദേശം പ്രസവിക്കാനായി.
അടുത്ത മാസാന്ന് അറിഞ്ഞിട്ട്-
ഏ ഇപ്പൊ അടുത്ത് മിനിയാന്നാ കുറച്ച് ദിവസമുന്നേ പോയിന്ന് കാണിക്കാൻ പോയിന്നൊക്കെ പറഞ്ഞ് മോന് വരണുണ്ട് പ്രസവത്തി മരുമോളുടെപ്രസവമായിട്ട് മോന് വരണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു.
അത് ശരി. ഞാൻ പറഞ്ഞഞ് കൊറെേ ഡ്രസ്സ് കിട്ടുവല്ലേ നമ്മളേ തായും കയ്യും വിശിപോണേ മോശമല്ലേ? ഒരു ഡ്രസ്സ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരാൾക്ക് രണ്ടാൾക്ക് ഫ്രൂട്ട് വാങ്ങാന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പേര് വച്ച് ആദ്യത്തെ പ്രസവവാ? രണ്ടാമത്തെ? രണ്ടാമത്തെ. ഒരു ചെറിയൊരു കുട്ടി ഉണ്ടല്ലോ? പേരകുട്ടി?
ല്ലെ?
മോളുടെ കുടിയാ ശരി മോന്റെ ആദ്യത്തെ അല്ലേ? അപ്പൊ മോന്റെ വീട് എവിടെയാണ്? ഭാര്യ വീട്?
അത അവർക്കറിയില്ല. എന്തോ ഒരു പേര് പറഞ്ഞ്.
ആളെ വീട് മതി പൊന്നാനിയല്ലേ?
ആ എ എടപ്പാള്.
ആ അപ്പൊഎന്നോട് പറഞ്ഞ
മോള് മോളെ മരി മോൾക്ക് കുട്ടികളില്ല. മോൾക്ക് കുട്ടിയാ. ഒരു മോൾക്ക് പത്ത് കൊല്ലായിട്ട് കുട്ടികൾ ഇല്ല. പക്ഷെ മോ- തീരെ വയ്യ തീരെ വയ്യാന്ന്പറഞ്ഞാ ഹോസ്പിറ്റലില്അഡ്മിറ്റ് തന്നെയാണ്. ട്ട് ഗണ്ട് കൂടുന്നു അഡ്മിറ്റ് ഒക്കെ ആയിട്ടി അവിടന്നൊക്കെ മാറിക്കൂടുന്നു പനി ഉണ്ടായിത് പനിയും വയറ്റ്നോക്കും വയറുവേദന നെട്ട് അഡ്മിറ്റ് ആയിട്ട് ഇപ്പ വി ണ്ടും പനി അതിന് തീരെ വയ്യ. ഇപ്പ ഇപ്പോഴും അഡ്മിറ്റാണ്. ഇപ്പ കോട്ടക്കൽ അൽ മാസിൽഅഡ്മിറ്റ്
പാവമാണല്ലേ ഒരു മോളും ഒരു മോനും അല്ലേ?
അല്ലല്ല രണ്ട് പെൺകുട്ടികള്. രണ്ടു മരുമക്കളും നല്ല നോക്കൂട്ടാ അവർക്ക് ക്ക് മാപ്പിള ഇല്ലല്ലോ. മാപ്പിള ഇല്ലാത്ത കൊണ്ട് പറയണ ക്കാ കുറവ് വത്തിരിയില്ല. എന്റെ രണ്ടു മരുമക്കളും നല്ല നോക്കുന്നു.
ആടി ചെറുപ്പക്കാരാവലല്ല എന്താലു മാറ്റികൊടുക്കട്ടെ. ഇപ്പ മഞ്ഞപ്പിത്തംഎല്ലാം ഒടുത്തു ഉണ്ട്. അധെറ്റ ആണോആവോ?
മഞ്ഞപ്പിത്തം ഒന്നല്ല ഇതിന് വയറിന്റെ എന്താ മൂത്രത്തിന് ഇൻഫെക്ഷൻ കേയറിയതാ. ആദ്യൊക്കെ വയറുവേദന വയറ്റിനോ കും ശർദ്ദി ഇതെക്കെയായിരുന്നു. അന്നാ ആ പനിഎല്ലോടുത്തുഉണ്ടായിനി ല്ലേ? നമ്മുക്കൊക്കെ ഉണ്ടായിനി പനിയൊക്കെ അന്നത്തെ ആ അന്നത്തെ അതിലാണ് സംഭവം ഉണ്ടായിക്കുന്നത്. അതൊക്കെ കഴിഞ് അഡ്മിറ്റൊക്കെ കഴിഞ്ഞിപോകുന്നുപിന്നെ അതിനു ശേഷംവീണ്ടും അഡ്മിറ്റാക്കി. അതും കഴിഞ്ഞിട്ട് പോന്നു. ഇപ്പൊ അവിടെക്കെ ചെക്കന്റെ വീട്ടിന്റെ അവിടെ കാണിച്ചൊട്ട് ചെയ്തിരന്നാല നിട്ട് ഇപ്പൊ ഭേദം ഇല്ലാഞ്ഞിട്ട് പട്ടാമ്പി അ ഭാഗത്തൊക്കെ കാണിച്ചൊക്കെ ചെയ്തിക്കണ്. എന്നട്ട് ഇപ്പ ഇപ്പൊ വീണ്ടും ഇപ്പ അഡ്മിറ്റ് ആല്ലേ? ഉം. ഞാനിന്നലെ വിളിച്ചപ്പം പറഞ്ഞ് കേട്ട്. പാവം തീരെ വയ്യാന്ന് പറഞ്ഞ്.
പാവാണ് മാറ്റി കൊടുക്കട്ടെ. ഇതിന്റെ ഇടയിൽ ഇപ്പ മരിമകളുടെ പ്രസവം കൂടിയാണ് ഇപ്പൊ അതും നോക്കണം.
ഉം. മൂത്രത്തിൽ ഇൻഫെക്ഷനും പിന്നെന്താവ വയറിന് ഒരു സുഖമില്ല ആൾക്ക് വയറിന് എന്താന്നുള്ള അസുഖം ഇതുവരെയ്ക്കും കണ്ടുപിടി ട്ടില്ല. സ്കാനിങ്ങും അത് ഇതൊക്കെ എടുത്തേക്കണു. ആ ഗൾഫിൽ തന്നെയാ. ഉം. പിന്നെ കുട്ടികളും ഇല്ല അ പറ്റികള് ഈ ഒരുത് അപ്പളെങ്കിലൊക്കെ ലീവ് കിട്ടി ഇവിടെ വന്നിട്ട് വേണം അവർക്ക് ചികിത്സിക്കാന് ലീവിന് വന്നപ്പോ ചികിത്സ കൊണ്ടാവാൻ മാർഗമില്ലണ് തോന്നുന്നു അ അദ്യ ഒരു പ്രാവശ്യമായിട്ട് കൊണ്ടേയി തോനുന്നു ആ കുട്ടി അതിന്റെറോടാ ഇപ്പൊ ഇ ഇത് വ ക്ക് കുട്ടികൾ ഇല്ലാത്ത കാരണം അവിടെ നിർത്തൂല ഇവൽ താത്ത ഇബട്ക് കൊണ്ടുറും എന്താ വെച്ചാല് അവിടെ ഇ പെണീനെട്ട് പഠപ്പികോളേ ഇമ്മ എല്ലാ പണിം കൂട്ടി എടുക്കാനൊലെ ഉം എല്ലാ പണിയ എടുക്ക കണാലവ ള് അപ്പൊ ഓള് ന്ദ് പണി ചെയ്‌ത് പിന്നെ ഉബൽ താത്ത അങ്ങോട് കൊണ്ടല്ലാണ്
ആ
ഉ ഇവിടെ തന്നെയണാ ഓൾ നിക്കൽ ഇവിടുന്ന് ടീച്ചറായി പോക്കുണ്ട് ഇപ്പൊ ഓന് വന്നേരസം പോ ക്കില്ല ഓള് പോയിറ്റില്ല പിന്നെ ഓന്റെ അസുഖം ഏറ്റ് ഓല് പ്പ ഇ അഡ്മിറ്റ് ആവാൻ പോക്കെന്നെ രണ്ടു മാസം വന്നാല് ചികിത്സിക്കണം ചികിത്സിക്കണം കുട്ടികളെ ഇല്ലാത്തേന് ചികിത്സിക്കണം ക്കെ പറയുന്നു അപ്പൊ ചി ിക്കല്ല ഒന് ഏതു നേരം ഹോസ്പിറ്റല ഇപ്പ വെയ്യഞ്ഞിട്ട് പാവണ് ആകെ രണ്ടു മാസത്തെ ലീവറ്റള്ളൂ അതിപ്പോ ഇങ്ങനെ ആയി
അല്ല ആകപ്പ അന്റെ അ ബലം കൊണ്ട് പറഞ്ഞമാതിരിയായി വന്നപടന്നന്നെ ആക്സിഡന്റ് ആയിരുന്ന കാരണം മൂന്ന് മാസം റസ്‌റ്റ അതാണ്പ്പ അവസ്ഥ അതെന്ത് അത് തന്നെ മൂത്ര എടുക്ക അപ്പൊ തന്നെ തീരെ പാടില്ലല്ലോ അതത് ഈ കാലിന്റെ രണ്ട് കാലിന്റെ ബോള് പൊട്ട് ഇതിന്റെ അവിടെ നേ ഇന് എരിയാനി പൊട്ടിയതല്ലേ മെരിയാണിയ പൊട്ടി മേലത്തെ നേലത്തെ ആ എല്ലും പൊട്ടി നുറുങ്ങിയിട്ട് പോയിട്ടായിട്ട് ഉള്ളിൽന്ന് വഴച്ചെടുത്തിട്ട് ആ സ്പീൽ കമ്പി ഇട്ടിട്ട് പിന്നെ കയ്യിിന്റെ ോൾട്ട് പൂട്ടീല്ലേ
ആഹ
ആ
ഇന്ന ആയിക്കോട്ടട്ടാ ഇന്റെ മോനുണ്ട് ഉ ആഹ നോ